ആ.
കേക്കുന്നുണ്ടോ.
ആ ഇണ്ട് കേക്കുന്നുണ്ട്.
ആണോ എന്തൊക്കെ എന്താ വിശേഷം.
നല്ല വിശേഷം എന്താ പരിപാടി.
ദാ ഇവിടെ ഇങ്ങനെ ഇരിക്ക്യാ.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
ഞാനും ഇങ്ങനെ ഇവടെ വെറുതെ ഇരിക്കണ് ഫോണും നോക്കിയിരിക്കണ്.
എന്നിട്ടോ സ്കൂൾ ലൈഫ് ഒക്കെ എങ്ങനെണ്ടായിരുന്ന്.
ഓ സ്കൂൾ ലൈഫ് എല്ലാം അടിപൊളി ആയിരുന്നു നിങ്ങളെ എങ്ങനാ.
എന്ത്.
നിങ്ങടെ ലൈഫിൽ എങ്ങനാ സ്കൂൾ ലൈഫ്.
അടിപൊളി അന്നേരം വിചാരിച്ച് എങ്ങനെങ്കിലും. തീർന്ന് കിട്ടിയാ മതിയായിരുന്നുന്ന് ഇന്നാലോയിക്കുമ്പോ ഒന്നും കൂടെ അങ്ങട്ട് പോയാ മതി. ഒന്നും കൂടെ അങ്ങട്ട് പോയാ മതിയായിരുന്നു.
ഉം ഏത് ക്ലാസ് ഭയങ്കരായിട്ട് മിസ് .
പ്ലസ് ടു ഒമ്പത് പ്ലസ്.
എ അത് പത് ടെൻത്ത് ഇല്ലേ.
ഇല്ല അതത്ര വല്ല്യ ഫീൽ ആയി തോന്നിട്ടില്ല.
ഉം.
അത് കൊറോണ ടൈമിലാ അപ്പൊ അതത്ര ഇതായില്ല.
ആഹ് ആഹ് ഓല് കൊറോണ കൊണ്ട് പോയല്ലേ?
ഉും
ഇങ്ങാക്ക് ഏതാ ഏറ്റോം മിസെയണേ.
എനക്കും അതുപോലെ ടെൻത്തും പ്ലസ് വണ്ണും.
ഉും പ്ലസ് ടു ല്ല്യ
പ്ലസ് ടു ഇല്ല, പ്ലസ് ടു പോയിട്ടില്ല, അതൊണ്ട് പ്ലസ് ടു ഇല്ല.
പ്ലസ് വൺ വരെ പോയിട്ടുള്ളൂ.
ആഹാ
ഹും.
പ്ലസ് വണ്ണ് കോളേജിലായിരുന്നു അറബിക് അറബിക് കോളേജില്.
ആഹാ
ആ അതൊണ്ട് അത് ഭയങ്കരായിട്ട് മിസെയ്യുന്നുണ്ട്.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
ഉം ഇത് നമ്മളെ തന്നെയായിരുന്നു അതും.
ആ അറബിക് കോളേജില് ഗേൾസ് മാത്രം ണ്ടായിട്ടുള്ളു.
ഉും
ടെൻത്ത് പിന്നെ സാദാ എല്ല ബോയ്സും ഗേൾസും അല്ലോടെനു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
ഉും മ്
പ്ലസ് വണ്ണിന്ന്ങ്ങനാ കോഴ്സ് എടുത്തതാ.
ആ ആ ടെൻത് കഴിഞ്ഞിന് ശേഷം. അറബിക്കോളേ അവിടൊന്നുല്ല അറബിക് കോളേജ് ഇല്ല.
ആ ഇണ്ട് ക്ഷേ അങ്ങനെ ഗേൾസിന്റെത് ഇണ്ടോന്നാവോ. ബോയ്സിന്റെ ഇവിടെ കുറെണ്ട്.
അത് മറ്റേത് അങ്ങത്തെ എന്തെല്ലോ അല്ലേ
ആ ദർസ്
ആ ദർസ് പോലെ ഇത് പിന്നെ പ്ലസ് പ ടെൻത് കഴിഞ്ഞിട്ടാവുമ്പം അഫ്സരയിൽപോവാന്നറ്ട്ട് ഇരുന്ന കോഴ്‌സാ
ആഹ ഞാൻ വെചിട്ട്ല്യത് വരെ
ആ രണ്ട വർഷം പഠി പഠിച്ച് സർട്ടിഫിക്കറ്റ്ണ്ടെങ്കിൽ നമുക്ക് യു പിയിലെല്ലാം ക്ലാസ്ട്ക ഇംഗ്ലീഷും അറബിയെല്ലാം.
ആഹാ
പിന്നെ ടോട്ടൽ അഞ്ച് വർഷാ
ആ ഞാൻ ടി ടി സിക്ക് പഠിക്കുമ്പോളരു യിന്റെ ഫണ്ട് എങ്ങനെ അതിനാ പഠിച്ചത് ന്ന്പറഞ്ഞു ട്ടയിൽല്ലെ അങ്ങനെ എന്തൊക്കോ
എങ്ങനെ?
ഹല അങ്ങനെ മതപരമായ നക്ക കാര്യങ്ങ ആ
ആ അത് ഫിയ പിന്നെ അങ്ങനുള്ള ഒരു ബിരുദാണ്
ആഹ
ആ ഇത് സ്ക ഇത് സധാ കോഴ്സാണ് അഞ്ചു വർഷം ഉണ്ടാവും പിന്നെ ഇത് ഫസ്റ്റ് പ്ലസ് വണ് പ്ല ു ഡിഗ്രി അങ്ങനെയാ വരുന്നത്
ഉം
ആ രണ്ട വർഷം പഠിച്ചാൽ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കില് യു പിീയിലെല്ലാം ക്ലാസ് എടുക്കുക ഇംഗ്ലീഷും അറബിയും ഇംഗ്ലീഷും അറബിയാണ് മെയിനുള്ളള്ളത്
ആഹ
പിന്നെ മൂന്ന് അഞ്ച വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹൈസ്കൂളിന് പിന്നെ യുപിക്കല് എടുക്കാം ബസ്
ആഹ എന്റെ സിസ്റ്റർ അതുപോലെ ആ എന്റെ സിസ്റ്റർ ഇതപോലെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വാഷ ചെയ് പോയി ചേർന്ന്ു
ആഹ
അപ്പൊ അഞ്ച വർഷം കഴിഞ്ഞാല് ഇങ്ങനെ സ്കൂളിലൊക്കെ കയറാന്ന് പറഞ്ഞു
ആഹ ഒത്തപടി
അപ്പൊ ആൾ അഞ്ച വർഷം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിന്ന് ബിരുദെ കട്ടി ഇറങ്ങി അപ്പൊ ഇനിവിടേും കയറും എന്ന് തോന്നാണ്
ആഹ
ബമ്പ അച്ചടക്കൊക്കാം
ആഹ പക്ഷിയ ആമല്ല ഇതല്ലേ
ഉം
മതപരമായിട്ടും എല്ലാം ഉള്ളതല്ലേ
ആഹ
ഉം ഉം
പിന്നെ മറ്റേ നമ്മള് സാധാരണ സ്കൂൾ പോലെ കൊമേഴ്സ് അമാരിസ് അങ്ങനത്തെതും ഉണ്ട്
ആ അതുകൊണ്ട് സ്കൂൾ പ്ലസ്ണ്ട് പ്ലസ് ടു പഠിക്കുന്നത്ന്തുകൊണ്ടല്ല
ആഹ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആഹ ഈ അഞ്ച വർഷത്തിലെല്ലാം പടുന്നുന്ന്
ആഹ് ആ എല്ലാം പെടും ആ അതുകൊണ്ട എവിടെയെങ്കും വർക്കിന് കയറാന്ന് പറയുന്നു നമ്മുടെ നാട്ടിലുണ്ട് കോളേജ് റഫിയ കോളേജ്ുണ്ട്
എവിടെ
എന്റെറെ നാട്ടല്ലേ കോളേജ്ുണ്ട്
ആഹ അവിടെ മണപ്പുറത്ത് കോഴിക്കോടൊക്കെ ഉണ്ട്ന്ന് പറഞ്ഞു
ആഹ എല്ലാടക്കുണ്ട് ഇപ്പൊ
ആൾ വുമമ്പോ കുടുത്തക്കാര കാറണായിരുന്നു സ്ഥാനിക്ക ഇപ്പ ആൾ മാനി
ആഹ അ ഉം ഓ സ്വയം ഇഷ്ടത്തിന് പോയെന്നാ
എല്ലാ ആ സമക്ക നറ്റൊന്നും ഇണ്ടായില്ല പിന്നെ അതിപ്പോ പറഞ്ഞ് അങ്ങനെ പോവു അപ്പൊ ഞാനും ആ ഓളായിട്ടാ പോവാൻ നിന്നേ
ഉം
പിന്നെ അ പക്ഷന്ന് വെച്ചാ നമ്മള വീട്ടിലരു മരുന്നുണ്ടായപ്പോ ഞാന അത പിന്നെ പോയില്ല ഓടതി പോയി തർന്നു
അത
പിന്നെ അവര് എക്സാം എടുക്കണല്ലോ അതിൽെന്ത റാങ് റാങ്ക് ഒക്കെ കിട്ടിയാലല്ലോ ഓരോ സ്ഥലത്ത് സീറ്റ് കട്ടല്
ആഹ
ക്ക
അപ്പൊ ഇ ഫസ്റ്റ് കഴ് എന്ത എടുത്ത
ഞാൻദ്ദേത് പിന്നെ പി പി സിക്ക് പോയി ഈ മോണ്ടി സോറി
ആഹ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല
ആ പഠിച്ച വെച്ചിട്ടേള്ളൂ
ആഹ
പിന്നെ ചെയ്യാൻ ഉദേശിച്ച
അല്ലോ
ഹലോ
ആഹ
ഡീര് ചെയ്യാന്ന
ഹലോ
എീട്ടാണോ
മനസ്സിലായി
ഹലോൾക്കാ ഇനി പിന്നീട് നോക്കാന്ന് കരുതിീട്ടാണോ
ആഹ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടല്ലേള്ളൂ കുറച്ച് കൈകേട്ടാൻ കറണം എവിടെങ്കിലും
പഠിച്ചു കഴിഞ്ഞ ശശ കല്യാണം കഴി
ഓ ആ
പഠ ഇപ്പം പഠിച്ച ഇറങ്ങിയതേ ഉള്ളൂ
ആഹ
ആഹ പിന്നെ സ്കൂള് ഉ ഗെറ്റ് ടുഗതറല്ലാം വെച്ചിട്ടുണ്ടായിരുന്നോ
ഇല്ല ഇങ്ങനെ പറയും വെക്കണം പക്ഷേ ഓ ഓരോരുത്തർ പറയും ഞങ്ങളില്ല ഞങ്ങളില്ല ക്ലാസിന്റെ എക്സാം ആണ്താ എന്താണ് അപ്പതിനഞ്ചന കട പിന്നെ നോമ്പ് വരുമ്പോൾ ഇസ്താറക്കും ഇടെ പകുതി ആൾക്കാര് ആ പകുതി ആൾക്കാാര് പോകവുംും പകുതി ആൾക്കാാര് പോകൂില്ല
ഓ ഓ
അല്ലേ കത്ത ആ
ഉം തല്ലയല്ലെല്ലായിരുത്തും ഊടത്തത് എകരാ
മയാളെ മീറ്റപ്പൊക്കെ കഴിഞ്ഞോ മീറ്റപ്പ
നമ്മള് ഈ കോളേജ് ഉണ്ട്ന്ന് പററ്റില്ലേ അത് നമ്മള് വർഷ വെക്കുന്നുണ്ട് വിറ്റപ്പുണ്ടാവും പലരും പലവഴിക്കാള്ളേ എന്നാലും ഏഹ എല്ലാരും നാട്ടിൽ ഗൾഫിലെല്ലാം ഉള്ള അപ്പൊ അവരെല്ലാം നാട്ടിൽ വന്നാ വിളിക്കും അപ്പൊ നമ്മളെല്ലാരും ഒന്നിച്ചച്ച് കൂടും
ഉം
കഴിഞ്ഞ വർഷം വരെെയുണ്ട് ഇനി ഇനി അറിയില്ല ഈ വർഷം അറിയില്ല
ഉം ഉ
ഒരു ദിവസ രട്ട അടിപൊളി ആ് നമ്മള് പത്ത പേരന ഉണ്ടായിന്
ആഹ
ഞ പോുന്നുണ്ട്
ആഹ
ഉ
ഇങ്ങനെ ആ എന്താ പറല എന്ത് മടിച്ചന്ന്ന്നെ പ്രസോണീന്ന് അറബിക് കോളേജില്ലേ
ആ
ഉ
വേറെുണ്ട് പക്ഷെ നമ്മള് പത്ത് പേരൊ ഒരു ഇത്േങ്ങ പത്ത് ഇംഗ്ലീഷും അറബിയും
ഉം വേറെ ഒന്നുമല്ല വേറൊര സംശയിച്ചില്ല
ഈ രണ്ട് സബ്ജക്ട് തന്നെ കൊറെ വിധത്തിൽ
ആഹ
അങ്ങനെ അതുകൊണ്ട് ഇംഗ്ലീഷും അറബിന്റെയും ടീച്ച ടീച്ചർ ആായിട്ട് വർക്ക് ചെയ്യാം
ഉം
അത് പഠിച്ചാല് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കില് അങ്ങനെ ആഹ
പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലേ
ഇല്ല ഇല്ല
ഴിഞ്ഞ തണെ എവിടെെങ്കിലും ടീച്ചറായി കയറിയനും
ഉ ടീച്ചറായിട്ട് കേറാ വല്ല താല്പര്യൊന്നും ഉണ്ടായിട്ടില്ല സത്യംന്ന് പറഞ്ഞാല്
ഉം
ഉം
പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമാണ് അത് ടീച്ചറെ എവിടെങ്കിലും ക കേറന്ന് പക്ഷെ ട്രെയിനിങ്ങിന് പോയി മക്കളെ നോക്കിയപ്പോ മടുത്ത് പറഞ്ഞഞ് ഇ പോയണ്ട
ചെറിയ ക്ലാസ് ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലല്ലേ
ആഹ
അവരെ കുറച്ച് മെനക്കെടണല്ലോ എൽ കെ ജി യു കെ ജി ഒന്നല്ല എടുക്കാൻ പറ്റവാ ആഹ
യു കെ ജിുടെ മക്കളെല്ല നമ്മളെ ബെഞ്ചി മല ഇരുത്തിണ്ട് പട്ടം കറക്കി തീരൂ
ഉ
പക്ഷെ നമ്മുക്ക് അടിക്കാനും പറ്റൂല കാട്ടാനും പറ്റൂല അത് ഏറ്റവും അന്നേരല്ലാണ് ആലോച സമ്മക്കുന്നു ടീച്ചർമാരെല്ലോ
പിന്നെ ഈ എൽ കെ ജി യ കെ ജി ഒന്നാം ക്ലാസ്സും കൊറ പണിയന്നെയ അവര് കുറച്ച് ബുദ്ധി വെച്ച് വരുന്ന ടൈം അല്ലേ
ആം
ആ
നമ്മളെന്തായിട്ട് ഒരു ലോഡ് മുട്ടായി കൊണ്ടുപും എന്നിട്ട് അവിടെ ഒതുക്കി വിട്ടു അടുങ്ങിയിരുന്നക്ക മുക്കഴതിീരുന്ന അ
ആഹ അവക്ക് മുട്ടായി മതിയല്ലോ
ആഹ
ആ
എന്നാലെ ആയിക്കോട്ടെ വിളിക്ക ആ